സുഖാണ് എന്താ വർതാനം
എന്താ നല്ലവർത്താനം എന്താ വോയിസ് ക്ലിയറാക്ണ്ല്ലല്ലോ
വോയ്‌സ് ക്ലിയറില്ല ക്ലിയറാവ്ണില്ല
ന്നിട്ട് എന്താ പരിപാടി
എന്താ പ്രത്യേകിച്ച് പരിപാടികളൊന്നുല്ല വെറുതെരിക്കാണ് വൈന്നേരായതോണ്ട് ആഹ് ചായകുടിച്ച്ങ്ങാണ്ട്‌ ഇപ്പോ വെറുതെരിക്യാണ്
അതേ ആ ഇപ്പോ മ മഴേണ് പിന്നേ ഇക്കാണെങ്കി കാല്മ്മൊരു മുറിണ്ട്
ആഹ്
അതാണീ പേദല്ലേയനും ഞാന് ഹോസ്പിറ്റലൊക്കെ കാണിക്കും ചെയ്തു പിന്നേ ഈ മഴക്കാലായോണ്ട തോന്നുണു കാരണം ഈ ചളീൽ കളിച്ചിട്ട് അതോണ്ടാവോ ഏ അയിന്റെ ചെറിയ പ്രശ്ന പ്രയാസങ്ങളുണ്ട് നടക്കാനൊക്കെ ന്നാലും കൊഴപ്പൊന്നുല്ല ഏ
മയായിട്ടായിരിക്കും
ആഹ് മഴായിറ്റ് ഇപ്പ നമ്മളവിടെ ഒരു കുട്ടി ഇവിടെ പനിയിറ്റയ് തീരെ വെയ്യ അവ അപ്പുറത്ത്ള്ള കുട്ടിക്ക് ഏ മഴക്കാലായിറ്റ് ആഹ് മഴക്കാലത്ത് കുറെേ പ്രശ ഏ പനീ ജലദോഷം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ടാവും എന്താ കഫക്കെട്ട് അങ്ങനെക്കെ
ആ ഒരുപാട് രോഗങ്ങളുണ്ടയ് ഇങ്ങനേ പയ് ഒന്നാമതിപ്പോ മയയും കൂടി ആയതോണ്ട്
ആണ് ആണ് ആണ് ഈ പകർച്ചപ്പനി അങ്ങനെ കുറേ പ്രയാസങ്ങള്ണ്ട് ആഹ് അയിനിപ്പോ എന്താ ചിയ്യായ്ച്ചാല് നമ്മള് ഇപ്പം മഴ മഴ ഒന്നാമത് കൊള്ളാരിക്ക പിന്നെ ഈ രോഗങ്ങൾ വര്ണ വായികളൊക്കെ അതൊക്കെ തടയ പിന്നെ ഈ വള്ളം കെട്ടിക്ക്ണത്ണ്ടാവും അതൊക്കെ പരമാവധി ഒയിവാക്ക എന്നാ പിന്ന കൊറേ നസുഖങ്ങളൊക്കെ മാറുന്നില്ലക്കാ
അതിന്റെ ഒരു സുഹൃത്തും അതെ അങ്ങനെ ചെയ്യണം ഈ മഴ ക്കാലത്ത് നമ്മളിപ്പോ മഴക്കാലം നമുക്ക് ഭയ ഭയങ്കര ഇഷ്ടാണ് എല്ലാർക്കും ചൂടുകാലത്തേക്കാള് എല്ലാർക്കും ഇഷ്ടള്ള ഒരു കാലാണ് മയക്കാലം പക്ഷെ ന്നാലും ആ ഇങ്ങനെ ത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതൊരു അത് ശരീരത്തിനും ഒക്കെരു എടങ്ങേറാവും പ്പൊഇന്റെ ആ ഇന്റൊരു സുഹൃത്തന്നെ ഇപ്പൊ- അവന് പകർച്ചവ്യാധി ഇതേപോലെ ഈ മയക്കാലത്ത് പകർച്ചവ്യാധി എ ബാധിച്ചിട്ട് ഓൻ
ആ അ എങ്ങനെച്ചാലെയ് ഈ അസുഖങ്ങൾ കൊറേ വള്ളത്ത്ക്കൂ ടെ പകരണണ്ട്‌ ഈ മഞ്ഞപിത്തം അങ്ങനൊക്കെല്ല ഇപ്പ നമ്മളീ മയക്കാലത്തു പറഞ്ഞാൽ കൊളത്തി പോയി ചാടല് അങ്ങനെ കുറെേ അപ്പോ എല്ലാരും കൊളത്തി പോയി ചാട്മ്പോ അയിൽണ്ടാവ്ണ അണുബാധ കാര്യങ്ങളൊക്കെ മേത്ത്ക്ക് വരുമ്പോ പല അസുഖങ്ങളുണ്ടാവും ഇപ്പ ഇതുപോലോത്ത ഞാൻ പറഞ്ഞില്ലേ മഞ്ഞപ്പിത്തം ഇതൊക്കെ വള്ളത്ത് കൂടെ പകരുന്നരു സാനങ്ങളാണ് അപ്പൊ ഇതൊക്കെ എന്തായിച്ചാൽ പരമാവധി- ഈ ടൈമിലൊക്കെ കുളങ്ങള്ൾ കുളിക്ക്ണത് പരമാവധി ശ്രദ്ധിക്ക ഏ എപ്പോഴും നിരന്തരം കുളി - ക്യോവലൊക്കെ ഒയിവാക്ക ഈ കുളങ്ങളിലേയ്
ഈ അത് ഈ മയക്കാല അതെ മയക്കാലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാർക്കും പിന്നെ വീട്ട്ന്നൊന്നും കുളിയില്ലല്ലോ എല്ലാരും പുയകളിലും പുയകളിലും അതായിരി കുളത്തിലൊക്കേണ് ഏ പിന്നേ - കുട്ടികളൊക്കെ മയത്തുകൂടി നടക്കാണ്
ആ ഇല്ലല്ല
കളിയായിട്ടും അങ്ങനെ നടക്കാണ് ഫുൾ ടൈം മയകൊണ്ട് എല്ലാ- സമയം കൊള്ളാണ്
ആ. പെ, പിന്നെയ്യ് ശ്രദ്ധിച്ചോ, പണ്ടത്തെ കാലത്ത്, ഈ, എന്താണ്, ഏ, മഴ, കൊള്ള കൊണ്ടിട്ട്, മൊ, പനി, പിടിക്ക, അ ഒക്കെ, കുറവേന്ന്, ഇന്ന് റഞ്ഞാല്, എന്തണ് റ്റൊരു, മഴ, കൊണ്ടാതെന്നെ, പെട്ടന്ന്, പനി വര, അങ്ങനെ, കൊറെണ്ട്, സർദിച്ചാല് ഏ, ഇപ്പത്ത, ആൾക്കാർക്ക്, പ്രതിരോധ ശക്തി, കൊറവാണ്ന്നില്ലതാണ്, എ, പണ്ട് റഞ്ഞാല് നല്ല പ്രതിരോധ ശക്തി ശക്തിയും, ഇപ്പൊ പണ്ടത്തെ, പരൊക്കെണ്ടില്ലെ, ഫുള് ചോർച്ചെമ്, മഴക്കാലന്ന് പറഞ്ഞ തന്നെ, ഓൽക്ക് പേടിയെക്കാരം, ചോർ ച്ച, അങ്ങനെയൊക്കെ, ഏഹ, എന്താണ്, പക്ഷെ, ഇപ്പത്തെ, കാലത്തങ്ങനല്ല, ചോർച്ചേൻ കാര്യങ്ങളൊന്നുല്ല ന്നാലും, അസുഖങ്ങള്, കൂടുതലാണ്, അത്, എങ്ങനെലൊക്കെ, വെള്ളം, തായ്റ്റും--ആത് ത് വര്ക്ക്, എന്താണ്, എങ്ങനെതിനെ, എതിരെ തടസ്സ, എങ്ങനെ തടസ്സം, സൃഷ്ടിക്കാന്ന് ഏർ, അരെതിൽ പ്രതിരോധക്കാനൊന്നും, പറ്റുന്നില്ല
അതെ, ഞാനെ, ആൾക്കാർക്ക്, ഇപ്പോ, സൗകര്യം, കൂടിയപ്പോ എന്താ, രോഗങ്ങളും, അധികരിച്ചു ഏ പണ്ടത്തെ, കാലത്ത്, ഇപ്പോ, നമ്മളെ മാതാപിതാക്കളൊക്കെ, പറയുന്നത്, കേട്ടിട്ടുണ്ടാവും, അസുഖങ്ങളൊക്കെ, ആ ഉണ്ടാവുള്ളൂ, പക്ഷേ ഇപ്പോഴത്തെ, കാലത്ത്, അസുഖ, ഏതെങ്കിലും, ഒരു തര ഇള്ള, അസുഖല്ലാത്ത, ആരു ഇല്ല, ഒരാൾ, പോലും, നമ്മള ഇപ്പോ, ഈ കാലത്ത്, ണ്ടാവില്ലന്നാണ് ഒന്നാമത് ഇപ്പ, നമ്മളെ ജീവിത, ശൈലിയെന്നേണ്, ഏ മക്കാലൊക്കെ, നമ്മക്കിപ്പോ, ഏതെങ്കിലൊരു, കാലത്ത്, മയക്കാലം, ന്നറയുമ്പോ, ഏകദേശം, മാസങ്ങളോ, കുറച്ച് മാസങ്ങള ള്ളല്ലോ പക്ഷേ, അയ്ന്, ശേഷോം, ഒരുപാട്, അസുഖങ്ങള്
ണ്ടാണ്ട്, ആ, ണ്ടാണ്ട്, ണ്ടാണ്ട്, പ്പ് ഈ ചൂട് കാലംന്നൊക്കെ, പറഞ്ഞാതി ചൂടുകാലത്ത്, അയ്ന്റേതായ, കുറെ, പ്രയാസങ്ങള്, അപ്പൊ, നമ്മള്, പറയും, മഴക്കാലം, വന്നാമതിന് പിന്നെ, ചൂട്, തണ്ത്ത, ത ത്തേ, എ, വർഷകാലം വന്നാരിം, ചൂടാലം വന്ന അപ്പൊ, മനുഷ്യന്മാ പിന്നെ, മനുഷന്മാരന്നെ, കൊറെ മാറാണ്ട് പ്പൊ, അയ്‌ന്റെ കൊറേ, പ്രശ്നങ്ങളാണ്, ഈ, പ്രകൃതിലൊക്കെ ണ്ടാവ്ണ്, പ്പൊ, മഴക്കാലൊക്കെ, തെറ്റിട്ട് വര്ണ്ണ്ടല്ലോ പ്പൊ ജ്ജു, പണ്ട്ങ്ങനെ, എ, സ്കൂളോറക്കണേ, എ, എന്താണ്, മസാണ്, മഴ വന്നീനെ തീർക്കയ്ന്റെ, മുമ്പക്കെ, വര അപ്പൊ, തന്താവ്ചാല്, നമ്മളെ, മൻഷന്റെ, ഓരോ, പ്രകൃതിയോട്ല്ല, അ, ക്രൂരതകളും ക്കാണ്, പിന്നെ, ഈ, കാലം തെറ്റി, വരുന്നൊക്കെ അങ്ങനെയാണ്, കുറെ അസുഖങ്ങളും, ഇതൊക്കെ, ഈ, നാടുകളില്, വ്യാപിക്കുണതും, ഇതാക്കണ പിന്നെ, ആണ്ട്ങ്ങള്, ശ്രദ്ധിച്ച്ണ്ടാവും, എ, സാധാരണ നാലു മാസം, ആറു മാസം, ചൂടാണെങ്കി, എന്താണ്, വാറു മാസം, മഴഏയ്ക്കാരം, ഇതിപ്പോ, നേരെ തിരിച്ച് ഈ, എട്ടു മാസം, ഒമ്പത് മാസം, ചൂടേന്നെ പിന്നെ, മൂന്ന് മാസം, നാലു മാസം, ഒള്ളു, മഴ കിട്ടണ്, എന്നിരുന്നാലും, എല്ലാ കൊല്ലും, മഴ കിട്ടണ ആ, അത്ര ശരാശരി, മഴ, കിട്ടിയുണ്ടുന്നില്ലാ ഏഹ്, മഴക്ക് കുറവൊന്നുല്ല, പശെ, എന്താച്ചാല്, ഇത്, ഒറ്റടിക്ക്, വരുമ്പോ, പല പ്രശ്നങ്ങളും ണ്ടാവ്ണ്ട്, വള്ളം പറയ്യ, എന്താ, ഈ, എന്താ, വെള്ളപ്പൊക്കം, ആ, കൊറയെ മായാസങ്ങള് ണ്ടാവ്ണ്ട്, ഒറ്റടിക്ക് മഴ പെയ്യും, ഇന്നൊക്കെ എന്താണ്, ശ്രദ്ധിക്കാവേണ്ടീട്ട്, പരമാവധി പ്രകൃതിക്ക്, വാണ്ടത് കൊടുക്ക, കൂടുതൽ മരങ്ങള്, വെക്ക, അങ്ങനെയൊക്കെ, ചെയ്യുമ്പോ, നമുക്ക്, അയ്ൻ്റേതായ ആ, പോകാര്യങ്ങളൊക്കെ, ഏ, കറക്റ്റ്, കിട്ടുംന്നില്ലാണ്
ഉം, നമുക്കറിയാം, ഇപ്പൊ, മ്മ, ഒന്നാമത്, ഈ, പ്രകൃതിൽ, ണ്ടാവുന്ന, ദോഷങ്ങൾക്കൊ ക്കകാരണം, ഒന്നാമത്തെ, കാരണക്കാരൻ, മനുഷ്യനെന്നേണ്, പ്പൊ, മനുഷ്യന്മാ തെല്ലാ, അപകടകരമായ, സമീ, സെ, പ്രകൃതിയോടുള്ള, അപകട, മെ, അപകടകരമായ, ബേ, എന്താ, സമീപനാണ് പ്രകൃതിയെ തന്നെ, ഇത്രത്തോളം, മോശമാക്കാൻ, കാരണം, ഇപ്പോ, അതെ മെ, പ്രകൃതികള്, മരങ്ങള്, മുറിച്ചലും, അതുപോലെ, മ മലിനമാക്ക, മണല് കോര, ങ്ങനത്തെ, ഒരുപാട്, നാശനഷ്ടങ്ങൾ, പ്രകൃതിക്ക്, വരുത്തുമ്പളാണ് പ്രകൃതി, മനുഷ്യർക്ക്, ഇങ്ങനെ, ദോഷ
ആഹ്, അപ്പൊ, ഈ, ജൂൺ, ജൂൺ, അഞ്ചിലൊക്കെ, നല്ലോണ രുന്നു, ലോക പരിസ്ഥിതി, ദിനം, കാര്യങ്ങളൊക്കെ, ഇന്നിപ്പോ, വളരെ കൊറവാണ്, ഒരു മരം വ്ക്ക അപ്പൊ പണ്ട് ഇങ്ങനെ പറയ് ണ് ണ്ട് ഒരു കുട്ടി ജനിച്ചിക്കാണെങ്കിൽ കുട്ടി മരം വെക്കണം എ കാരണം എന്തോെയ്ച്ചാല് അതത്രേം ആ കുട്ടിക്ക് ശ്വസി ക്കാല എന്താണ് കാർബൺ ഡൈ ഓക്സൈഡും കുടാലെ എന്താണശ്വാസിക്കാൻള്ള ഓക് ഓക്സിജനും കൂടാലെ കാർബൺ ഡൈഓക്സൈഡ ഒക്ക അയ്ലൂടെ ഇണ്ടാവുന്നില്ലാണ് പക്ഷെ ഇന്ന് കാലത്ത് അങ്ങനെയല്ല ഇന്ന് ഇപ്പോ എന്താണ് ജൂൺ അഞ്ച് കുട്ട്യേൾക്ക് ഓർമന്റാവുല്ലോകപരിസ്ഥിതിനം പണ്ട് എന്താണ് സ്കൂള്ന്ന് ചെടി കിട്ടലും അത് കൊണ്ടോയി കുഴിച്ചിടലും വളരെ വ്യാപക യിരുന്നു ഇന്ന്പ്പോ വളരെ കൊറവായി വാങ്ങാല്ലെരു പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കേണ്ല്ലെ അപ്പോ അതുപോലെ തന്നെഈ മണൽ കോരലൊക്കെ എന്താണ്പ്പ പൊഴേലൊക്കെ വളരെ ആഴം നിറഞ്ഞിട്ട് പൊഴംമാ ദിശ മാറി ഒഴികലൊ ഒണങ്ങിക്ക് ണ് അപ്പൊ പരമാവധി ഇതിനൊക്കെ ചേർത്ത് നിൽക്കുഎന്താണ് ഈ മണൽ മാഫിയ അയ്നെതിരൊക്കെ മാറി ക്ക ഏ അയ്നെതിരൊക്കെ എന്താണ് ഒരു ശ്രദ്ധ എപ്പോഴുംണ്ടാക അപ്പൊ മണലില്ലാത്ത തന്നെ പെരകൾണ്ടാക്കാലോ വെറും മണൽ ന്നില്ലല്ലോ ഇപ്പ പാറപ്പൊടി ഏച്ചാലും അങ്ങനെ പരമാപമാവധി വേറെ പരിഹാരങ്ങളും നോക്കീട്ട് ചെയ്യ ഐ ഇതന്നെ കിട്ടിയാലേ ചെയൊള്ളൂ അപ്പൊ വള പ്ര പ്രശ്നങ്ങ ഉണ്ടാവും
അതെ ഇപ്പൊ നമ്മക്കറിയാം ഇപ്പോ നമ്മളിപ്പോ പ്രകൃതിയെ സംരക്ഷിക്ക്ണപ്പോ ഇപ്പ' ''മ 'മനുഷ്യന്മാ അല്ലാതെ ആരാണ് പ്രകൃതിയെ സംരക്ഷിക്കാന്ള്ളത് അവരെല്ലേ ഏറ്റവും കൂടുതൽ വെടല അതുകൊണ്ടന്നെ നമുക്കറിയാം ഇപ്പ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ പ്രകു ജൂൺ അഞ്ച് പരിസ്ഥിതിനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങൾ സ്കൂളിന്ന് തന്നിന്നു അഹ് നടാനും പിന്നെ ഇപ്പോ ഒരു ഞമക്കൊരു മ്മ കേട്ടിട്ട്ണ്ടാവും ഒരു മരം മുറിച്ചാ പത്ത് ന്ന മരങ്ങൾ നടണംന്ന് ക്കെ അഎക്കെ പ്രകൃതിയോടുള്ള സംരക്ഷണാണ് ക്ഷിന്നത്തെ കാലത്ത് നമ്മൾ നോക ക്ക് മ്മങ്ങനെരു അങ്ങനൊരു ഇതോ ഒന്നും നടക്ക്ണില്ല
ഓഹ്
പിന്നെ ഈ പ്രകൃതി വയ്ക്കരണ ക്ലാസേ ള്ണ്ടാവും പ്രകൃ അതൊക്കെ ഇപ്പോ ഈ കാലത്ത് കമ്മി ആയിക്കാണ്
ഉം അഹ് ഹ അഹ് പറി അത് പറയുമ്പോളാണ് മ് ഈ കർഷകരെക്കെ കർഷകര വളരെ കൊറവായിരിക്ക്ണ് പ്പൊ കേരളത്തിെലെ നെൽപ്പാടങ്ങളൊക്കെ വളരെ കൊറവാണ് ഇിന്ന്പ്പോ ചെല നെലപാടങ്ങൾ ഇപ്പളും എ നികത്താൻ വാണ്ടി കൊറേ ആൾക്കാ ശ്രമിക്ക്ണ്ട് പക്ഷെ അത് പാടായിട്ട് നിലനിർത്ത ഇത്തണന്ന് പറ്ന്നോണ്ട് മാത്രാണ് ഇന്നിപ്പ അമ്മളെ കാരന്ന നാട്ടുംപൊറ്ത്തിലെ പാഠങ്ങളും മറ്റും അവശേഷിക്ക് ണെ ഇല്ലെങ്കിൽ അതൊക്കെ എന്നോ മാറി അതോടെ വല്ല്യ വല്യ കെട്ടിടങ്ങളൊക്കെ വരണ്ട ടീം നമ്മളിപ്പോ ശ്രദ്ധിച്ചാ മതി നമ്മള് പൊറ് നില സംസ്ഥാനങ്ങളിലാണ് ഇപ്പളും അരി പച്ചക്കറി മറ്റു സാനങ്ങളൊക ക്കെ സ്വീകരിക്കണത് ഇന്ന്പ്പം കേരളത്തി തന്നെ സ്വന്തായിട്ട് ഉല്പാദിപ്പിക്ക്ണെ ഹ് പച്ചക്കറിയുടെയും വ വളരെ കൊറവാണിന്നലെ ശ്രദ്ധിച്ച്ണ്ടോ?
അതെ അതെ അഎന്താച്ചാല് ഒന്നാമത് എന്താ ച്ചാല് അമ്മളെ ഈ കേരളത്തിന് എന്താ നമ്മ സർക്കാരിനൊരു പിന്തുണ കിട്ട്ണില്ല ഈ കർഷകർക്ക് കർഷകരെ ഇപ്പോളും അവഗണിക്കാം കർഷകരെ മൊത്തത്തിൽ അവഗണിക്ക്ന്ന ഒരു രീതിയിലാണല്ല സമീപം ന്നേരെ മറ്ച്ച് കർഷകള്ക്ക്ള്ള എല്ലാ അനുകൂലങ്ങളും നൽകഓല്ക്ക് വർഷത്തി ഇത്ര പൈസ കൊടുക് അതുപോലെ ഓല്ക്ക് വേണ്ട എല്ലാ സജീരണങ്ങളും ഒര്ക്കാണെങ്കി എല്ലാരും മണ്ണിലേക്ക് എറങ്ങും അപ്പളാണ് പ്രകൃതി സംരക്ഷണം നടക്കൊള്ളൂ ഇത് അവരെ
ഇതിപ്പ ജ ജൻ നമ്മുടെ പുതിയ ജനറേഷന്റെക്കെ സ്വഭാവം നോക്കിയ മതി കൃഷിന്ന് പറ്യണ്ത് ഒലിക്കൊരു എന്താണ് നാണയിറ്റ് കൃഷി ചെയ്യാണോന്റെപ്പ അങ്ങനെയൊക്കെ പറയുമ്പോ ഒര് ഒര് നാണക്കേട് സൂചകമായിട്ട് മാറീക്ക്ണ്. എന്താ ക്കൊരു കർഷകനാണ്ന്ന് പറയാന് ഒരു കർഷകന്റെ മകനാ ണ്ന്ന് പറയാന്... വളരെ നാണക്കേട് തോന്നുന്ന ഒരു സമൂഹാണ് ഇപ്പ ഇണ്ടായര്ന്നെ പക്ഷെ ഓലിക്കറീല്ല ഇത്രത്തോളം എന്താ മൂല്യണ്ട്ന്ന് ല്ലെഹ് പണ്ട് കാലത്ത് അറ്ഞ്ഞാല് ശബതം മക്കളെ കെട്ടിച് കൊടുക്കുമ്ന്ന് വെച്ചാല് നല്ല നെൽപ്പാടങ്ങള്ണ്ടോ നല്ല തൗതുണ്ടോ അങ്ങനൊക്കെ നോ ന്ന്പ്പോ അങ്ങനെല്ല ന്ന്പ്പോലെ വീട്ടില് വലിയ ആഡംബര വാഹനണ്ടോ? രണ്ടട്ടി എന്താണ് രണ്ടട്ടി പെരയുണ്ടോ? കയ്യില് ഏതാ ഫോണ് ഏതാ കാ പൈസ അങ്ങനെയൊക്കെ നോക്കിട്ടാണ് ഇന്നത്തെ കാലത്ത് വളരെ വ്യാപകായിട്ട നടക്കല്
അതുകൊണ്ടന്നെയാണ് ഇപ്പൊ ഈ കൊല്ല ഈ കാലങ്ങള്ലൊക്കെ രോഗങ്ങൾ അധികരിച്ചതും നമ്മള് പറയുമ്പോ സമൂഹ അതുകൊണ്ടെന്ന്യണ് ഈ കാലങ്ങളിലൊക്കെ രോഗങ്ങൾ അധികരിച്ചതും
ആഹ
കർഷകര് വല്ല വളരെയല്ല ചുരുങ്ങിക്കൊണ്ടിരിക്കയാണ് നമ്മളിപ്പോ കർഷകര സമൂഹത്തിന് ഉന്നതിയിൽ എ ത്തിക്കാണ് വേണ്ടത് ഇപ്പോ ഇപ്പൊ കർഷകരെന്ന് പറയുമ്പോൾ വളരെ മോശായിട്ടിള്ള ഒരു പണിയായിട്ട്
ആ കണ്ട ക അതിനെ പറഞ്ഞെ ആ അതിനെ പറഞ്ഞ് ഞമ്മള് ഈ ഇപ്പൊ ഈ എങ്ങനെവെച്ചാല് നമുക്കിപ്പോ മണ്ണിലിറങ്ങിയാൽ കിട്ടണ കൊറേ ന്യൂട്രീഷൻസ്ണ്ട് കുറെ പോഷകാഹാരങ്ങളൊക്കെ അത് കിട്ടാതിരിക്കാൻ അത് കിട്ടാതിരിക്കുമ്പോൾ അവി പെട്ടെന്നില്ല അസുഖങ്ങളും മ റ്റ് കാര്യങ്ങളൊക്കെ വര്ണത് അപ്പൊ അതേതില് ചേർത്ത് നിൽക്കാങ്കിലത് കൂടുതല് കൃഷിയിലേക്കെറങ്ങ മണ്ണിനോടുമായി ബന്ധപ്പെട ഇന്നപ്പോ കുട്ട്യേളൊക്കെ ഗ്രൗണ്ടില് കളിച്ചണത് വളരെ കുറവാണ് ഇപ്പോ ഫുൾ ടറഫ് അങ്ങനെ മറ്റു ഇതിലേക്ക് നീങ്ങിക്കണു. അപ്പൊ കൂടുതല് ആ എന്താണ് മണ്ണുമായി ബന്ധപ്പെടാൻ നിൽക്ക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൊറേ അസുഖങ്ങളിൽ നിന്ന് ചേർത്തു നിൽക്കാനും ഏ മറ്റു കാര്യങ്ങളൊക്കെ സാധിക്കാന്നില്ലാണ് പറയാല്
ഒരാൾ ചുരുങ്ങിയത് പറയപ്പെടുന്നത് ഒരാൾ ചുരുങ്ങിയത് ഒരു ഇരുപ മിനിറ്റെങ്കിലും മണ്ണിൽ നട ക്കണംന്നാണ് മണ്ണു മയായി അയാള് ചേരണം അപ്പോളാണ് കുറേ അങ്ങ അങ്ങനെക്കെ ഉണ്ടെങ്കി തന്നൊള്ളു കുറേ രോഗങ്ങൾ മാറൊള്ളൂ ഏതായ്ലു ഈ ഞമ്മള് ഇതിനെപ്പറ്റി സംസാരിക്കയാണെങ്കിൽ ഏകദേശം കൊറേ പറയാണ്ട് നമ്മളിപ്പോ സംസാരത്തിലൊന്ന് കഴിണ് സംസാരത്തിലൊന്ന് കഴണ് ആഹ അതെ
ഏ ഒഴിവ്പോലെ വിളിക്ക് അപ്പൊ നമ്മക്ക് ഇതിനെ കുറിച്ച്ർച്ചെയ്യും എങ്ങനൊക്കെയാണ് ഇത് ചേർത്ത് ചർച്ച ചെയ്യ ഓക്കെ അനകൊയ്വിവ്ണ്ടാമ്പൊ വിളിചോന്ന ശരി